ഹലോ കേക്കാമോ? കേക്കാം കേക്കാം. പിന്ന എന്തുണ്ട് വിശേഷം?
സുഖായിട്ടിരിക്കുന്ന്. എന്തുണ്ട് വിശേഷം? ആഹ് ഇവിടെയും. ഇവിടെം ആഹ് ഇവിടെയും മഴ തോർന്നതേ ഒള്ളൂ. അവിടെയോ?
ഇവടെ പെയ്തോണ്ടിരിക്കുന്ന്. രാവിലെ മുതലേ മഴയാ.
ജോലിയൊക്കെ ഒതുങ്ങിയോ?
ജോലി കുറച്ചൊക്കെ. ഇനി കൊറച്ച് റസ്റ്റ് എടുത്തിട്ടൊക്കെ കുറച്ച് കഴിഞ്ഞെയ്യാം.
ആഹ് എന്റതും രാവിലെ ജോലിയൊക്കെ ഒരുവിധം ഒതുങ്ങി. ചോറും കറിയൊക്കെ വച്ച്. ഇനി വീട് വൃത്തിയാക്കലും മുറ്റം വൃ
തുണി കഴിവല് അതൊക്ക അല്ലേ പണി.
ആഹ് അതെ അതെ. ആഹ് ഉണ്ട്ണ്ട് അതെല്ലാം നന്നായിട്ട് പോവ്ന്ന്. ഇപ്പെ എല്ലാർക്കും മാ പനിയല്ലയോ ഇവടെ രണ്ടു പേർക്ക് എനിക്കും ചെറിയൊരു തൊണ്ടയടപ്പും എല്ലാം കൂടി. ആഹ
ആഹാ
ഉം പിന്നെന്ന് ഭയങ്കര ഈച്ചയുടെ പ്രശ്നം ഞാൻ അതോണ്ട് ഒര് ഇച്ചിരി ഈ ലോഷൻ കുടഞ്ഞ് വീട്ടിലുണ്ടാക്കുന്ന ലോശനും കുടഞ്ഞ് അതേപോലെ ഇച്ചിരി കർപ്പൂരവും പൊടിച്ചിട്ട് ഈച്ച ശല്യം ഭയ ങ്കരവായിട്ടങ്ങ് കൂട് ന്ന്.
നിങ്ങടെ അവടെ ഉണ്ടാക്കുന്നവരുണ്ടോ?
ഇല്ലല്ല ലോഷൻ നമ്മള് എടുക്കുന്നതാ.
ആണാ.
അതിന്റെ ലിക്വിഡും കാര്യങ്ങളും ഒക്കെ ഈ എന്താ
വാങ്ങിച്ചിട്ട് ഉണ്ടാക്കോ മറ്റ സോപ്പിന്റെ സാനം ഉണ്ടാക്കുന്ന സാനം വി ക്കുന്ന കട. ഇല്ലയോ അങ്ങനല്ലേ ഉം സോപ്പും ഉണ്ടാക്കുവോ?
സോപ്പ് ഉണ്ടാക്കത്തില്ല. സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള മോൾഡ് ഇല്ല ഈ സോപ്പ് പൊടിയും ലോഷനും ആഹ് പിന്നെ നമ്മുടെ അടുക്കളയിലോട്ട് ഉള്ള പാത്രം കഴിയുമ്പൊ ലിക്വിഡോ ഉണ്ടാക്കത്തുള്ളൂ
ഹാ ഹാ സോപ്പ് എ ന്തെങ്കിലുമൊക്കെ സാനത്തി വെച്ച് ഉണ്ടാക്കാംന്ന് തോന്ന് അങ്ങനെ മുമ്പ് ആരോ ഉണ്ടാക്കുന്നേ ഞാൻ കണ്ട്ട്ടുണ്ട്.
ഞാ ഞാനും യൂട്യൂബില് കണ്ടിട്ടുണ്ട് ഓരോരുത്തരു ഉണ്ടാക്കുന്നത്.
ഉം ഉം
ഉം അല്ലാതെ ആ മോൾഡ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് എടുത്ത് ചെയ്യാൻ പറ്റാ അല്ലാഞ്ഞാ അതങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നു കൂടി കഴിഞ്ഞാലും ദേഹത്തിന് എന്തേലും റാഷസൊക്കെ വരത്തില്ലയോ.
ആഹാ സോപ്പ്പൊടി ഉണ്ടാക്കുമ്പോ ക്ക് ഒരു കിലോ സോപ്പൊടിയൊക്കെ ഉണ്ടാക്കാ എത്ര രൂപ ചെലവാവും?
ഒരു കിലോ ഒരു ഞാനാണെങ്കി ആ അര കിലോ വീതാ കൊടുക്കുന്നെ
അഹ് അഹ്
ആ അഞ്ഞൂറ് വെച്ചിട്ടാ കൊടുക്കണം അഞ്ഞൂറ് ഗ്രാം വെച്ച് കൊടുക്കുമ്പ തേക്കിന് ഞാൻ അമ്പത് രൂപ വെച്ച് വാങ്ങിക്കും
അഹ് അഹ്
ഒരു അഞ്ച് കിലോ സോപ്പൊടി എടുക്കും
അഹ്
ഉം പിന്നെ അത് കൂട്ടുന്നതാ പാട് പിന്നെ ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അങ്ങ് ചെയ്യും പക്ഷെ ഈർപ്പം തട്ടിക്കഴിഞ്ഞാലേ വേഗം അത് നനഞ്ഞു അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപ്പിന്റെ അംശം കൂടുതലായിട്ട് ഉണ്ടായതോണ്ടേ ഒരു ഇച്ചിരി പോലും നനവ് പറ്റത്തില്ല നനവുണ്ടെങ്കിൽ
ആഹ അല്ലെങ്കിൽ തരി തരി ആയിട്ട് ഇരിക്കത്തില്ല പിന്നെ കുഴഞ്ഞ പോവല്ലേ
അഹ് അതെ അതെ അതെ അതെ പിന്നെ ലോഷനും ഉണ്ടാകുമ്പോ ഞാൻ പുൽത്തൈലത്തിന്റെ ലോഷനാ എടുക്കുന്നത് അപ്പൊ പുൽത്തൈലത്തിന്റെ ലോഷന് എടുക്കുമ്പം ആ അതിനകത്ത് എന്തുവാ നമ്മളീ വേറെ ഒരു അകത്ത് ഉപയോഗിക്കാൻ നല്ലതാ ഈ തറയിലൊക്കെ ടൈൽ ഒക്കെ വൃത്തിയാക്കാനൊക്കെ
ക്യാനോ ആഹാ
തൈലത്തിന്റെ മണവേ കിട്ടത്തുള്ളൂ മറ്റേ മരുന്ന് എടുത്ത കഴിഞ്ഞാ ഒരു സ്മെല്ല ആയിരിക്കും
ആഹാ
ഇതെല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും ഇത് ഒഴിക്കുന്നോണ്ട് പിന്നെ ഈച്ചയുടെ പ്രശ്നം കുറവാ ഇല്ല.
ആഹ് ഇവിടെങ്ങെ ഈച്ച ഈ വലിയ ഈച്ചയില്ല ചെറിയ ഈച്ച ഇണ്ടല്ലോ കുട്ടി ഈച്ച
അയിന് കർ കർപ്പൂരം പൊടിച്ചിട്ടാ മതി കർപ്പൂരം പിൊടിച്ചടമ്പോം അതങ്ങ് മാറും ആഹ് നന്നായിട്ട് പൊടിച്ച് തിരുമ്മി ഇട്ടിരുന്നാൽ മതി അപ്പൊ അതങ്ങ് മാറിക്കോളും
ഉം ഹ്
അല്ല സോപ്പ എങ്ങനാ ഉണ്ടാക്കിയേ
സോപ്പ് ഞാനല്ല ഉണ്ടാക്കി വേറെരാള് ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടതാ അത് അവര് കൊടുക്കാനല്ല അവരുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ അവർക്ക് എന്താ ഒത്തിരി ഒക്കെ ഉച്ച വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്
ആഹ് ഞങ്ങള് നേരത്തെ സ്കൂളില് ഇങ്ങനെ ഉണ്ടാക്കുവായിരുന്നു എല്ലാവേ ഉം പിള്ളേർക്ക് മോൾഡൊക്കെ വെച്ച് അവരിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്
ആഹ്
ഉം അങ്ങനെ ആഹ് ഇനി നാളെ ഇനയിപ്പം കൊറച്ച കഴിഞ് ആവി ഒന്ന് പിടിച് നോക്കാന്നാ വിചാരിക്കൻ തൊണ്ടയട ഇപ്പം പനിയുടെ ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാർക്കുംല്ല ആഹ് ഇവിടെ ഒന്ന് രണ്ട് പേർക്ക് പനിയായിട്ടരിക്കുക പനിയന്നും ഇല്ല ചെറിയൊരു ഉം തൊണ്ടയടപ്പും അങ്ങനെയൊക്കെ
മഴ അങ് പെയ്ത് തീരത്തുല്ല ഇടക്കിടക്ക് പെയ്യും കൊറച്ച് രണ്ടു ദിവസം വെയില് ഉറക്കും അങ്ങനെയൊക്കെ ഇവിടെ ഒരു ദിവസം വെയില് പിന്നൊരു ദിവസം മഴയും വെയിലും കൂടെ
അതുകൊണ്ടരു പണി നടക്കുന്നുല്ല
ഇല്ല
ഞാനാണെങ്കി ഇന്ന് മഞ്ഞൾ പൊടിക്കാൻ വേണ്ടീയിട്ട് എടുത്ത് വെച്ചിട്ടടാ മഞ്ഞള് പൊടിക്കാനും പറ്റിട്ടില്ല വിക്കാൻ വേണ്ടീട്ടേ
അത് ഉണക്കി വെച്ചേക്ക വേണോ
അല്ല പുഴുങ്ങി ഇട്ടേക്ക കൊറച്ച കണക്കിണ്ട് തോത്തി തോത്തി വെച്ചേക്കുവാ
അത് ഒണ
അതുല്ല ഉം ആന്നു നീ ഇലേ സോപ്പ് ഉണ്ടാക്കുന്നതിന്റെ മോൾഡങ് സോപ്പ് ഉണ്ടാക്കുന്നതിന്റെ മോൾഡും കൂടെ ഒന്ന് വാങ്ങിട്ട് സോപ്പും കും എടുത്തന്ന് വിൽക്കാൻതിയരിക്കുന്ന പല
ആഹ് മറ്റത് നല്ല ചിലവുണ്ടോ കൊറച്ചൊക്കെ
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്ണ്ട് ലോഷനും സോപ്പും ഒഴിക്കും ചെലവുണ്ട് അത്രയും കെമിക്കല് ഒരിക്കല രീതി ചെയ്യാത്ത രീതിൽ ചെയ്യുന്നുണ്ട് എല്ലാം ആഹ് കടയിലും ഇല്ലല്ല കടയിലും നമ്മുടെ ഇവിടെ അടുത്തുള്ളവര് എല്ലാരും വാങ്ങിക്കും
ആഹ് ഹ
ഉം അര കിലോയും ഒരു കിലോ ആയിട്ടാ കൊടുക്കുന്നത്
ആഹ് ആഹ്
ഉം എനിക്ക അങ്ങനെ എന്തെങ്കിലും ഒന്നോ സോപ്പും കൂടി പഠിച്ചച്ച് പല രീതിയിൽ മോൾഡും എണ്ണ ഏതൊക്കെ അത്യാവശ്യം നല്ല രീതി എടുക്കാല്ലോ
ആഹ് ആഹ് ആഹ്
പക്ഷെ അതും കൂടെ ഒന്ന് പഠിക്കണം
ഉം ആഹ് ഇതൊക്കെ എവിടന്ന് പഠിച്ച തന്നെ യൂട്യൂബിലക്കെ പഠിച്ചണോ അല്ലാതെ
അല്ലല്ല ക്ലാസ്സിന് പോയി പഠിച്ച പഞ്ചായതീന്ന് ആഹ് ആ അങ്ങനെ അങ്ങനെയുള്ളരെ ക്ലാസ്സുകൾ വെക്കല്ല അങ്ങനെ ക്ലാസ്സുകളിൽ പോയി അ പഠിച്ച താ ഇതൊണ്ടി ലോഷൻ ഇണ്ടാക്കാൻ ഭയങ്കര എളുപ്പല്ല്യോ ലിക്വിഡ് ഉണ്ടകുക നമ്മളീ കലക്കുന്നതിനകത്തിരിച്ചും ലിക്വിഡ് ആയാലും ലോഷനായാലും.
കറക്റ്റ് അളവായിരിക്കണല്ലേ?
ആഹ്. ഒരു കുപ്പി ലോഷന് ന്റെ സാധനം വാങ്ങിക്കുമ്പം നമ്മള് പ പത്ത് കുപ്പി വെള്ളം ചേർക്കണം. പത്ത് കുപ്പി പിന്നെ ലോഷനും കൂടെ ആവുമ്പോ പതിനൊന്ന് കുപ്പി.
ആഹ ആഹ്.
പിന്നെ എസ്സെൻസ് മേടിക്കുന്നയ്നകത്ത് പുൽത്തൈലത്തിന്റെ എസ്സെൻസ് വാങ്ങിക്കണം. പിന്നെ കള്ളർ പച്ചയുടെ കള്ളറ് വാങ്ങിക്കണം അപ്പം. കാണാനായാലും എടുക്കാനായാലും നല്ലരു ആഹ്. നമ്മളിപ്പം വലത്തോട്ട് തന്നെ ഇപ്പ മ് ആദ്യമേ ഈ വെള്ളം പത്ത് കുപ്പി വെള്ളം ചേർത്ത്. അതിനകത്തോട്ട് ഒരു കുപ്പി ലോഷന്റെ ഈ ഒരു എണ്ണയൊഴിച്ച് നന്നായിട്ട് വല ത്തോട്ട് മാത്രം കറക്കണം. ആന്റി ക്ലോക്ക് ആഹ് കലക്കണം നന്നായിട്ട് കലക്കി കലക്കി. കലക്കി എടുത്തിട്ട് അതിനകതൊട്ട് എസൻസ് ഒഴിക്കണം മരുന്ന്. ഈ പുൽത്തയലത്തിന്റെ എസ്സെൻസ് ഒഴിച്ച് അതും കലക്കി യോജിപ്പിച്ചതിന് ശേഷം, കള്ളറ് ചേർക്കണം അവസാനം കള്ളറ് ചേർത്ത് അരിച്ച് കുപ്പികൾ ആക്കണം.
ഉം ഉം.
അരിച്ച് കുപ്പിലേർത്ത് പതിനൊന്ന് പതിനൊന്ന് പതിനൊന്ന്. കുപ്പി പന്ത്രണ്ട് കുപ്പി അട്പ്പിച്ച് കിട്ടും.
ഒരു കുപ്പിക്ക് എത്തർവക്കാ വിക്കുന്നെ?
അറുവത് അറുവത് രൂപക്കാ വിക്കുന്നെ.
ഒരുപ്പിന്ന് പറഞ്ഞ ഒരു ലിറ്ററാണോ?
ആഹ് അതെയതെയതെ ഒരു ലിറ്റ്റ്
പിന്നീട് ഇതേപോലെ തന്നാ നമ്മള് ലോ ലിക്വിഡിന്റെ സാധനം ഒണ്ടാക്കുന്നത് അത് അത്പക്ഷെ ഒരു തര ത്തിലും. അങ്ങോട്ടു ഇങ്ങോട്ടും എളക്കാൻ പാടില്ല ഒരൊറ്റ രീതി തന്നേ എളക്കാൻ പാടുള്ള് അങ്ങോട്ടു ഇങ്ങോട്ടും. തിരിമി തിരിഞ്ഞെളക്കിക്കള് അ ആആ എളക്കുവാണെങ്കി അത് കൊത്തേം പീരേം പോലായിട്ട് മാറും. ലിക്കുഡ് വേറെ അതിനാത്ത് കെടക്ക്ന്ന എണ്ണ വേറെ ആയിട്ട് മാറി. അതപ്പം കൊള്ളത്തില്ല ഉപയോഗിക്കാൻ.
ആഹ്.
ഉപയോഗിക്കാൻ കൊള്ളാം പക്ഷെ കാണാനൊരിത് കാണത്തില്ല.
ആഹ് വാങ്ങിക്കുന്നോർക്കൊരു ഇത് വരത്തില്ല.
ആഹ് അതെ അതെ അതെ. പറഞ്ഞാമതി ഞാൻ അങ്ങോട്ട് കൊണ്ട് തെരാം. എനി ഒണ്ടാക്കു അല്ലെങ്കി എസ്സെൻസ് വാങ്ങിച്ചൊണ്ടാക്കുന്നക്കാലം വിക്കാലൊ വിക്കാല്ലോ?
ആഹ് വാങ്ങാം.
ഉം അതെ ഞാൻ പറഞ്ഞോലെ ച്ച ശല്യം മാറാനായിട്ടെ ഈ. ഇയ് കർപ്പൂരം പൊടിച്ചിട്ടാ മതി അപ്പതങ്ങ് മാറും. നന്നായിട്ട് പൊടിപൊടിയായിട്ട് പൊടിച്ചിട്ട്ന്ന് വിതറിയിട്ടൊടുത്താ മതി
ആഹാഹാ
ആന്റെ മണം അടിക്കുമ്പഴത്തേന് പിന്നൊട്ടും ഉം
പിന്നെന്തുവാണ് ആ വെയ്ല് വെരുന്നൊണ്ട് കൊറച്ച് ന്ന്ട്ട് വേണെവിന്നി മഞ്ഞളെട്ത്ത് പൊറത്തോട്ട്ടണം
അത് ക് പൊറൊത്തോട്ട് ട്ട്ട്ട് അവിടത്തന്നിരിക്കണേ അയ്ന്റെ കൂടെ തന്നിരിക്കണം മഴ വരുന്നെന്
ആഹ് ആന്നാന്ന് അല്ലെങ്കിലെ ഏതങ് പിഞ്ഞ് പോവും പന്നലായി പോവും അത്രെ സാധനം
ആന്നാന്നാന്ന്
ആഹ്
ഒക്കെ
നീ പ്പഴാണിങ്ങോട്ട് വെരുന്നൊണ്ടോ
ഞാൻ വെരുമ്പോഴത്തേക്കിന് കൊണ്ട് വരാം ഞാനെന്നാലെ അതെല്ലാം ഒന്ന് എട്ത്തിടട്ടെ വെയില് വന്ന്ഏട്ടോ
ഉം ശെരി വെയില് വന്നെങ്കിൽ പൊക്കോളു ഞ്ഞ് വിളിക്കാ പിന്ന വിളിക്കാട്ടാ ശരി
ശെരി